അസ് ലാമലൈക്കും.
വ അലൈക്കും സലാം.
എന്തോ, ചോ പണി കെട്ക്കാ.
അല്ല അല്ല ഇബടെ നല്ല മഴയാണ് റൈഞ്ച്പോവാൻ സാധ്യതണ്ട് ഞാന് അതാണ് നിങ്ങക്ക് മെസ്സേജ് അയക്കാ കർതിയത് ഞാ അപ്പോത്തേനും കോളെയ്തു. നല്ല മയേണ്.
മഴ വടെ നല്ലോണൊന്ന് പെയ്ത് പ്പൊന്ന്നിന്ന്ണ്.
ഏ എന്നാ അവ്ട്ത്തേക്കെ കാരം പ്പൊ പോന്ന്ക്കാ.
ആഹ്, ഹ ഹ ഹ നല്ല മഴേനി. നല്ല മഴാർന്നാ
ഈ മഴകൊണ്ടാണ് നമ്മുക്ക് റെയ്ഞ്ചിന്റെ നല്ല പ്രശ്നം വര്ണ് ണ്ടെയ്.
ആഹ്, പറണേന്റെടീല് കട്ടാകാണ്ലേ.
ആഹ്, പറയീന്റെടീല് കട്ടാവാണീ.
പിന്നെ ചെല ആൾക്കാരെ പെരേല് വൈഫൈ ഒക്കെ ആയോണ്ടെയ് കര്ന്റ് പോവുമ്പോ അതും കട്ടായി പോവാണ്.
ആഹ്, ആഹ്, ആഹ്, ങ്ങളേല് വൈഫൈ ആണോ?
അല്ല അല്ല വൈഫൈ എല്ലാന്നെ മോളെ ഞാൻ അതന്നെ ഞാൻ ഇപ്പ റൂമ്ന്ന് പൊർത്ത് വന്ന് നിക്കാണ്
ആഹ് ശരി
നടൂല് കട്ടായി പോയാല് ക്ഷമിക്കണട്ടോ
ആഹ് എന്താ ചോറൊക്കെ തിന്നില്ലേ
ആഹ് ചോറൊക്കെ തിന്നൂ
ഉം
ആഹ്
സ്കൂളൊക്കെ വിട്ട് വന്നോ മക്കള്
ആഹ് സ്കൂളൊക്കെ വിട്ട് വന്നു ഇങ്ങളതോ വന്നോ സ്കൂളൊക്കെ വിട്ട്
ഇന്നെന്റെ മക്കക്ക് ലീവാ
ആഹ് അത് ശരി ആഹ് ആഹ് ആഹ് ആഹ്
ക്ക് നാളേയുണ്ട് വെള്ളിയാണ് ഒഴിവ് ആ ഉം എന്താത് വെള്ളിയാഴ്ച ആയിട്ടന്ത് സ്പെഷ്യല ഒക്കെ ഉണ്ടാക്കിയാ
ആഹ് ആഹ്
ഏ വെ വെള്ളിയാഴ്ചായിട്ട് വെള്ളിയാഴ്ചായിട്ട് സ്പ ഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയണോ വെക്കും
ആഹ് ഞങ്ങള് ഇറച്ചി വറ്റിച്ചും ചെയ്തിട്ടിണ്ട് മോര് കാച്ചി ക്ക്ണ് അങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹ് ഹ അങ്ങനെ എന്തേലൊക്കെ ട്ട് വെള്ളിയാഴ്ചക്മ്പൊ അങ്ങനെണ്ട എന്തേലുംക്കെണ്ടാക്കോലോ അടിച്ച് കേറും പ്രതിക്ഷ മോശവാൻ പാടില്ല ഞങ്ങളിന്ന് ബിരിയാണിച്ച കുട്ടികക്കിന്ന്ബിരിയാണിയന്നെന്ന് ഇന്നലെ പറഞ്നി ആണ ആഹ് ചിക്കന കൊണ്ട് ഉം ബീഫിനോട് വല്യ ക്ക് വല്യ താല്പര്യല്ല ചിക്കനഷ്ടം
ഇവിടെ ബീഫാണ് കൂടുതൽ പക്ഷെ എനിക്ക് ചിക്കനണ് ഇഷ്ടം
ആഹ് ആഹ് മക്കള് ഇവിടുത്തെ ന്റെ കുട്ടിയക്ക് തീ ഒറ്റന്നിനും പറ്റൂലോ ബീഫ
അത് സെരി ഇവിടെ ഫുള്ള് ബീഫാ
ഇപ്പൊ ച്ചിക്ക് ചിക്ക പിന്നും കൊറച്ചൊക്കെ തിരക്കട്ടില്ല ചിക്കന കൊണ്ട് നങ്ങള് അധികം ചിക്കൻ വെള്ളിയാഴ്ച ച്ചതികം ചിക്കനന്ന വങ്ങാ ഓഹ് ക്ക്പിന്നെ ക്കെങ്ങനെ മുടിയൊഴിച്ചില്നോ അങ്ങനെയൊക്കെ കിട്ടോല്ലോ
ആഹ്
അങ്ങനെയൊക്കെ കിട്ടുകന്നല്ലാതെ ങ്ങൾ വാങ്ങലില്ല എപ്പളേലൊക്കെ ആങ്ങോള്ളോ
ഏഹ് എന്നിട്ട് അന്തിക്കക്കെണ്ടാകുവ ബിരിയാം
ആണ്ടെ രണ്ട് നേരത്തിന് കൂടിയോടെ വെച്ചക്ക
അഹ് ശരി നിങ്ങ എങ്ങനെ വെക്കല് ഏഹ്
ഇങ്ങള് ഇജ്ജ് ഇങ്ങള് വെക്കുവോ ബിരിയാണിഒക്കെ വയ്ക്കോ
റൈഞ്ച് ഇപ്പൊ പോകുന്നതോന്നനെ ഒരു പുള്ളിണ്ട്
ആണോ
ആണോ ഉം തട്ടിച്ചും മുട്ടിച്ചും പോങ്ങരു ആഹ് ബിനെ കോക്വെ ഞാന് എല്ലാതും വെക്കും പിന്നെ പുതിയ പുതിയ റെ ഒക്കെ യൂട്യൂബിൽ നോക്കി അങ്ങനെ വെക്കും
ആഹ്
ആഹ് ഞാനിന്ന് ചിക്കനിന്ന് രണ്ടായിട്ട് പൊര്ച് ആഹ് അങ്ങനെ അങ്ങനെ ആവ്പ പിന്നെ ചിക്കന ഒടിലല്ലോല്ലേ
ആഹ് ഞാന് കുട് കുട്ടികൾക്ക് അങ്ങനെ പീങ്ങിയ പോലെ ആയ അവർക്ക് വലിയ ഇഷ്ടല്ല അപ്പൊ പിന്നെ ഞാൻ ആദ്യ അതൊന്നും ചെറുതായി ഒന്ന് പൊരിച്ച് നല്ലോണം മുരിച്ചാതെ ഉം ഉം അങ്ങനെ പൊരിച് ാണ്ട് അങ്ങനെ ഉണ്ടാക്കിയ അതില് അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ആവുമ്പോഴ അവ കസ്ന തിന്നുള്ളൂ അല്ലെങ്കിൽ തിന്നൂല
തിന്നുല ഏഹ് അങ്ങനെണ്ടല്ലേ
ആഹ് ഉം
ഉം സ്കൂൾ വിട്ട്ന്നിട്ടരു കുട്ടിയൊക്കെ എന്താട്ട് എന്തെലും ഉണ്ടാക്കിയോ അതോ ചോറന്നെ
കുട്ടരാന്ന് പറിമ്പോ ഇബടെ രണ്ട് കുട്ട്യാള്ളൊള്ളൂ രണ്ട് കുട്ടികൾ ഓര് വയസ്സായ കുട്ടികളാണ് പിന്നെ വല്യ മുത്തച്ചിന്റെ കുട്ടികാളാണ് ഓല് ഓലമാന്റെ കുടിക്ക് പോയിട്ടുണ്ട്
ആഹ്
ഉം
പി പ്രസത്ത കേ
വേറെ വിശേഷങ്ങളൊക്കെ എന്താ
വേറെക്കെ എന്ത്‌ സുഖായിട്ടിങ്ങനെ പോണ് എത്ര മക്കളാ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ.
ഇന്ക്കൊരു മകനൊള്ളു നിങ്ങക്ക് എത്ര കുട്ട്യോളാ
ഇൻക്ക് മൂന്നാള്ണ്ട്
മൂന്നാള്ല്ലെ
ഉം
ആൺകുട്ടികളോ പെൺകുട്ട്യോ, അത് ശരി. വീട് സ്വന്തായിട്ടാണോ അതോ വാടകക്കോ.
ഇല്ലില്ല സ്വന്തയിട്ടില്ല ഞങ്ങള് വാടകക്കാ വീടൊന്നായി ട്ടില്ല ഉം വാടകക്ക് ന്നറിഞ്ഞ വാടകന്ന് പറഞ്ഞാ ഞങളെ എളെമാന്റെ വീട്ടിലെന്നെണ് വാടക കൊട് ഒന്നും വേണ്ട ഉം എന്നാലും അയിലിങ്ങനെ നിക്കാ എളെമാക്ക് വേറെ വീട് എടുത്തപ്പെ മൊത്തത്തിലീ വീട്. ഇത് രണ്ട് റൂമും പിന്നൊര് ഇത്പിന്നങ്ങനെ പണ്ടത്ത ഓടുമ്പെരെ ആഹ് അപ്പ പി എങ്ങനേന്ന് പറയാന് ഒര് റൂമ് കെടക്കാൻ ഇങ്ങനെ രണ്ട് റൂമിണ്ട് പിന്നെ പണ്ട ത്തോരോരു കൊലായി ഒരു അടുക്കള അങ്ങനേക്കെ ഞങ്ങക്ക് പിന്നെ ഞങ്ങള് നാല് കുട്ടികള് മൂന്ന് കുട്ടികളും ഉമ്മി. ഞങ്ങക്ക് നിക്കാനൊക്കെ ഇള്ളതെണ്ട്. വല്യ സൗകര്യങ്ങളൊന്നു ഇല്ലെങ്കിലും വാടക കൊടുക്കാതെ ദ്ധതില് കിട്ടിയതന്നെ വലിയൊരു കിട്ടലാണല്ലെ ആ വാടകക്കെ കൊടുക്കണെങ്കി എത്ര കൊടുക്കണം അതെപ്പളോല് ഉപ്പച്ചിക്ക് കൂലിപ്പണിയാണ് അപ്പ പിന്നെ എപ്പളും അങ്ങട്ട് കൊടുക്കാൻ കഴിഞ്ഞോളണംന്നില്ലേ ചെലേ സമയത്തേ ഞങ്ങൾ ആദ്യക്ക വേറെ വാടക നിന്നീന് പിന്നേണ് എളേമ്മ ഇങ്ങനെ ഇത്ങ്ങനെ ഒഴിഞ്ഞിരിക്കല്ലേ ഇത്ക്ക് പോര്ന്ന് പറഞ്ഞപ്പോ അങ്ങനാണ്ട് പോന്നതാ അപ്പ പിന്നെ വാടക കൊടുക്കാതെ ഇതീലന്നെ നിക്കാ വേറെ പെരേം ഒന്നും ആയിട്ടില്ല.
ആഹ് അങ്ങനെ ആവുമ്പ സുഖാണ്. അല്ലല്ല ഞാന് ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ മൂന്ന് വർഷായിട്ടുള്ളൂ
ഉ
അതെ
മോളില കല്യാണം ഏതാണ്ടുറപ്പിച്ചു, ചെല്ലേ ചെല്ലേ ഓക്കെ പിന്നെ കുട്ടിക്ക് രണ്ട് വയസോ
ഒന്നര വയസ്സ് ഒന്നര ആയിട്ടില്ല ഒരു വയസ്സ് രണ്ടു മാസായിട്ടുള്ളൂ.
ഏഹ് ആഹ് ശരി എന്ത്‌ കുട്ടിയാ.
ആൺ കുട്ടിയാണ്.
ആഹ് ആഹ് എന്ത കുറുമ്പ്കാട്ടോ.
കുറുമ്പ് രണ്ടു പേരുണ്ട് ഇവിടെ ഇന്റേതും മൂത്തച്ചീന്റിം ഇണ്ട് ഞങ്ങൾടെ രണ്ടാളേം കല്യാണം
രണ്ടു കുട്ടിയള് ഒപ്പാണ് രണ്ടും ആൺകുട്ടിയാളാണ്.
ആഹ്
അപ്പൊ ഓര്തമ്മിലങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനണ്ടാവും. ചെൽപ്പ സ്നേഹങ്കാട്ടും ചെൽപ്പ കുറുമ്പാട്ടും
അലോ ആഹ്.
മഴ നിന്നോ?
ഇല്ലെയ് മഴ പെയ്തോണ്ട് നിക്കാണ് ഞാനിപ്പോ. പൊർത്ത് നിന്ന് കാണ്ടാണ് സംസാരിക്കുന്നത്. ഏഹ് അപ്പൊ റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും
ആഹ് പാടണ്ട്.
ഉമ് ഉമ് വെള്ളം കെറോ വീട്ട് കൊക്കെ വെള്ളം കേറലുണ്ടോ?
കെറൂല ഇത് രണ്ടാ നില്ല യാണ് വല്യ വീടാണ് അപ്പൊ. കുറച്ചൊക്കെ ഇത്ണ്ട്.
ആഹ് ചേലെ സൽതൊക്കെ മഴെട പെയ്താല് വെള്ളം കേറുല്ലെ. ഉമ്
ഉമ്
വേറെന്തെക്കെ ന്നിട്ട് ചായടിച്ചോ?
ഇല്ലെ ചായൊടിച്ചിട്ടില്ല ചായൊടിച്ചാന് അടിക്ക് പോട്ടെ കരുതി നിന്നതാണ്. അപ്പളാ നിങ്ങള് വിളിച്ചത്. ഇനി ഏതായാനും കോളഴിഞ്ഞിട്ട് പോവാ.
ആഹ് കുട്ടിയോ ഒറങ്ങിയോ?
ഇല്ലെയ് കുട്ടിയക്ക ഒറങ്ങിനീച്ചു ഇപ്പ ണ്ട് ഇവിടെ കളിച്ച് ണ്.
ഏഹ് കൊറച്ചേരം ഒറങ്ങുള്ളൂ.
ആഹ് കൊറച്ചക്ക ഒറങ്ങും കൊഴപ്പല്ല.
ആഹ് ഉമ് ആഹ് രാത്രിക്കെ ക്കുള്ള ചോറ് കൂട്ടാനൊക്കെതന്നെ.
ആഹ് രാത്രിക്കക്ക് ഇന്ന് പോ കൊറച്ച് ചോറ് കുറവാ ബീഫ് ആയോണ്ടെ അപ്പൊ ബീഫൊക്കെ ആണെങ്കിലും ഇവിടെ നല്ലോണ്ണം കഴിക്കും ചോറ്. പച്ചക്കറി അങ്ങനെ ആകുമ്പോ. ചോറൊക്കെ ബാക്കി ഇണ്ടാവും നമ്മള് വെക്ക്ണ ചോറ് ഇന്ന് ഇപ്പൊ കൊറച്ച് കൊറ
പിന്നെ മോരും ബീഫൊക്കെ ആവുമ്പോ വാണങ്കി നല്ല ഇഷ്ടേക്കാരും ലെ. ആഹ് ആഹ് ആഹ് ഹസ്ബന്റിനെന്താ പണി? ഹസ്ബന്റിന് എന്താ പണി ചോയിക്കാ?
ഇൻട്രസ്റ്റൽ വർക്കാണ് ഹസ്ബന്റിന് ഉമ് ഇൻട്രസ്റ്റ്ലാണ് ഇൻട്രസ്റ്റിൽ. ആഹ്
പിന്നെ വേറെ എന്തൊക്കെള്ളത്?
വേറെ എന്താ അങ്ങനെ പോക്ണ് പ്രത്യേകായിട്ടൊന്നുല്ല അങ്ങനെ സുഖമായിട്ട് പോണ്. നാളെ സ് സ്കൂളു കുട്ടിയാകൊക്കെ നാള സ്കൂളുണ്ട്. ഇങ്ങനെ മഴയാവുമ്പളെ സ്കൂള്ണ്ടായ ഭയങ്കരഗെതിയെട.
ആഹ ചെൽപ്പോ ഇഞ്ഞ് നാളെ റെഡ് അലേർട്ട് ആ ചെല് പ്പോം നാളെ റെഡ് ലൈറ്റ് ഇടണെങ്കി നാളെ വെയില് എക്കാരം അങ്ങനെ ഇണ്ട്
ആഹ് ആഹ് അങ്ങനേണ് ഞാൻ എന്റെ മോന് പറയണതേ ആഹ് അത് അങ്ങനെ ലീവ് ആയി മച്ചേ എന്തോ മഴ പെയ്യുമ്പോ കെതിടാ
ഗതിടാണ് ഏത് യൂണിഫോമിലൊക്കെ തർച്ചും അതാണ് നമ്മക്ക് ഗതികേട്
യൂണിഫോമ് ഒക്കെ തിരുമ്പി ഇനി നാളെ അതൊക്കെ എങ്ങന ഓണങ്ങാ അറിയില്ല. രാത്രി ഇനി ഫാനിന്റെ മൂട്ടി കൊണ്ട് ഒണക്കേണ്ടി വരും അല്ലാതെ നോർങ്ങൂല ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ തന്നതെ
പിന്നെ വിളിക്കാം